ഹലോ സുഖമാണോ ആ കേൾക്കാ സുഖമാണോ
സുഖാണ്
ഞാന് ആഎനിക്ക് സുഖം തന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളി റ്റ്ഇയാളെ
എന്തായിരുന്നു
ആ ഒരു കാര്യ ഇത് എങ്ങനെയ ഇടുന്നേന്നറിയാൻ അച്ചാറൊക്കെ ഒരു അച്ചാർ ഇടുന്നെങ്ങനാ ചോദിക്കാൻ വേണ്ടിയായിരുന്നു
ഞാൻ ഇടുന്ന രീതിയിൽ പറ പർഞ്ഞതരട്ടെ
ഇയാളിടുന്ന രീതിയിൽ പറഞ്ഞ്തന്നാൽ മതി
ഞാൻ മറ്റേ ഇപ്പൊ മാങ്ങയാണെങ്കില് ഉണ്ടല്ലോ
ആ
ആദ്യം മാങ്ങ ഉപ്പും മുളകും ഒക്കെ പെരട്ടി വെക്കും മുളകല്ല ഉപ്പും ഉപ്പ് പെരട്ടി വെക്കും മാങ്ങ
ആ വെള്ളം തോരാൻ വേണ്ടി
ആഹ് അപ് ഉപ്പ് പിടിക്കണ്ടേ മാങ്ങ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ യിട്ടരിയാവുള്ളെ
ഏഹ് മാങ്ങാ
ആ ആഹ് അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കും അത് കൊറച്ചു നേരം വെക്കണോട്ടോ നമ്മൾ എത്ര നേരം വെക്കുന്നോ അത്ര അങ്ങനെ ഇരിക്കും
ആഹ്
അപ്പൊ കൊറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ചട്ടീല് എണ്ണ ചൂടായി കഴിയുമ്പഴ്ത്തേക്കും ഉലുവയില്ലേ
ആഹ്
ഉലുവയും കടുകും കൂടിട്ടിട്ട് അത്രയും ഇടണം ഇട്ടിട്ട് എന്ന് ജസ്റ്റ് പൊട്ടി വരത്തില്ലേ പൊട്ടി വെ വെരുമ്പഴ്ത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മറ്റേ ഏ മുളകില്ലേ
ആം വറ്റൽ മുളകോ അതോഹ് മൊള കൂടിയോ
മുളക് ഉം പച്ചമുളക് പോലത്തെ ഒരു മുളക്
ആഹ്
അതും ഒക്കെ ഇട്ടിട്ട് എളക്കണം അതിട്ടില്ല മുളകിട്ടില്ലെലും കൊഴപ്പില്ല വെളുത്തുള്ളീം ഇഞ്ചിം ഇടണം നന്നായിട്ട്
അതെ ഉം
എന്നിട്ട് ആ നേരെ മാങ്ങ ഇട്ടിട്ട് അല്ല മസാല ഇടണ്ടത് മസാല ഇട്ട് ന്നതിന് മുമ്പ് മാങ്ങ ഇടണം മാങ്ങയിട്ടൊന്ന് വഴ റ്റി വരുമ്പഴ്ത്തേക്കും അ ച്ചാറ്പൊടിയോ അല്ലെങ്കി ഈ മുളക് പൊടിയോ പിന്ന എന്ത്‌ കായമിടൊ
കായ ഇടും ഏഹ് അച്ചാർ മിക്കള്ളേനും അച് മാങ്ങച്ചാറിട്ടാ കായ ഇട്ടായിരുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കായം ഇട്ട് വെക്കണം
കായം ഇട്ടിട്ട് ഇച്ചിരി മറ്റേ നല്ലണ്ണ നെല്ല്
നല്ലണ്ണ ആഹ്
അത് ഇച്ചിരി ഇങ്ങന ആഹ് നമ്മള് ചാറളക്കുന്ന കൂട്ടത്തിൽ ഉ ഉം അന്നിട്ട് ഇച്ചിരി വിനാകി ഇച്ചിരിയും കൂടെ ഒഴിക്കണം
ഉം
മ്
ഞാനാണെങ്കിൽ കൂടുതല് എനിക്ക് ഇഷ്ടാണെങ്കിൽ ഒണങ്ങിയ മാങ്ങ നമ്മള അച്ചാറിടത്തില്ലേ ആണ് ഞാന് കൂളും ഉണ്ടാക്കാ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഒണങ്ങി വെക്കും കണോ വേരല്ലായിരുന്നോ ആ സമയത്ത് നമ്മള് കൂടുതല് മാ ഒണക്കി വെക്കും അപ്പം ഈ സീസണുള്ള സമയത്ത് നമുക്ക് ഉപയോ ക്ക്യാല്ലോ ഇപ്പം നമ്മള് ഏറ്റവും കുടുതൽ മാങ്ങ കിട്ടുന്ന സമയാവുമ്പോൾ നമ്മള് അത് ഒണക്കി സൂക്ഷിക്കും
ഉം
ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഒണക്കി സൂക്ഷിക്കുന്നെ ഒണക്കിയിട്ട് പിന്നെ അത് നമുക്ക് സമയ ഉള്ളപ്പോ നമ്മളത് അച്ചാറിടും പച്ച മാങ്ങ എപ്പഴു എപ്പഴു എപ്പഴും നമക്ക് കിട്ടാറുണ്ടല്ലോ ചെലപ്പം കിട്ടും നമ്മള് കടേ വാങ്ങാൻ കിട്ടും എന്നാലും ആ ഒരു ഒരാവശ്യത്തിന് നമുക്ക് നോക്കുമ്പോ ചിലപ്പം പെട്ടെന്ന് നമുക്കൊരു ആവശ്യത്തിന് നല്ലെയല്ലിയോ
ആഹ് പക്ഷെ മാങ്ങ ഒരുപാട് വേണം ഉണക്ക മാങ്ങ അച്ചാറിടാൻ ഉണക്ക മാങ്ങ അച്ചാറിടാനായിട്ട് ഇഷ്ടം മാതിരി മാങ്ങ വേ ണം കാരണം ഒണങ്ങി വരുമ്പോ ഒന്നും കാണ
കാണത്തില്ല ഞാനാണെങ്കിൽ ഉപ്പിട്ട് ഒണക്കത്തില്ല ഉപ്പിട്ടല്ല ഒണക്കുന്നെ ഉപ്പിടാതെ ഒണക്കും ഉപ്പിടാതെ ഉണങ്ങുമ്പോ പെട്ടെന്ന് ഒണങ്ങും അല്ല ഉപ്പ് ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാ പിന്നെ ആണങ്കിലുണ്ടല്ലോ അത് അല്ല വെള്ള ഊറി വെള്ള ഊറിയിരിക്കും ത്തേ ഉള്ളൂ ഉണങ്ങത്തില്ല.
ഓ.
വെള്ളം ഊറി മാങ്ങക്കകത്ത് വെള്ളം നമ്മള് ആദ്യം ഇയാള് പറഞ്ഞില്ലേ എന്തുവാ മാങ്ങ അച്ചാർ ഇടുന്നതിന് മുമ്പ് ഉപ്പിട്ട് വെക്കണംന്ന്. അല്ലിയോ ഉപ്പിട്ട് വെക്കുമ്പഴല്ലേ ഏറ്റവും കൂടുതൽ മാങ്ങ ത്ത് വെള്ളം പോന്നത് ഉപ്പിട്ട് വെ എന്തിനാണെന്ന് ചോദിച്ചാ ഈ വെള്ളം പോകാൻ വേണ്ടിയാ അന്നേരം ന്ന മാങ്ങ ആ മാങ്ങ പിന്നെ ഉപ്പിട്ട മാ ഉപ്പിട്ട് വെച്ചതിന്റെ വെള്ളം ഊറിയ മാങ്ങ എടുത്ത് അച്ചാർ ഇടുമ്പം അത്രയും പന്നലാവത്തില്ല.
മ് പക്ഷെ ഞാനൊക്കെ ഉണക്ക മാങ്ങ ഒണ ആഹ് ഉണക്ക മാങ്ങ അച്ചാറൊക്കെ കഴി വച്ചിട്ട് കൊറേ വർഷവായി
ആഹ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാ ഉണക്ക മാങ്ങ അച്ചാറാ. ഞാൻ കൂടുതലാ ഇപ്പൊ കഴിഞ്ഞോ ഇപ്പ ഞാനിപ്പം രണ്ടൂ ട്ടം ഉണ്ടാക്കി. ഉണങ്ങ്യ മാങ്ങ അന്ന് തന്നെ ഞാൻ അന്നേരം തന്നെ ഞാനത് ഉണ്ടാക്കു എനിക്ക് ഭയങ്കര ഇഷ്
അല്ലെങ്കി വെച്ചിരുന്ന് നമ്മള്
പെട്ടെന്ന് ആഹ് തീരുകയും ചെയ്യും നമ്മളത്.
ഇവിടെ ഇവിടെന്ത് ഇവിടെ എന്ത് അച്ചാറിട്ടാലും ഞാനും ഞാനും ചേച്ചിം കൂടെ തിന്നു തീർക്കും. ഞങ്ങള് അച്ചാർ ഫ്രൻസാ.
എല്ലാവർക്കും അതൊക്കെ തന്നെയാ ഒന്നും ഇല്ലേലും നമുക്ക് അത് ഉണ്ടെങ്കീ നല്ലതാ ഒരു ചമ്മന്തി അല്ലെ അല്ലെ നമ്മളക്ക് ഒന്നും ഒരു ഒന്നും ഇല്ല എങ്കിലും നമുക്കൊരു കഞ്ഞി വെച്ച് അച്ചാർ കൂട്ടിയെല്ലാം കഴിക്കാം.
ഉം ശരിയാ.
എന്തും കഴിക്കാം അച്ചാറുണ്ടെ നമുക്ക് പ്രത്യേകിച്ച് അച്ചാറും പപ്പടവൊക്കെ ഉണ്ടെങ്കി നമുക്ക് ചോറിന് കൂ കൂട്ടാന് ആവശ്യല്ല. അതു മാത്രം മതി.
ഉം എനിക്ക് പണ്ട് പപ്പടം ഇഷ്ടയിരുന്നു എനിക്ക് ഇപ്പ പപ്പടം ഇഷ്ടല്ല.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടള്ള സാധനം പാപ്പടവാ.
ഉം അച്ചാർ എനിക്ക് വെറൈറ്റി ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് ഒണക്കമാങ്ങ അച്ചാറ് തിന്നാൻ തോന്നുന്നു.
ഇനി ഉണങ്ങാൻ പറ്റത്തില്ല ഇനി ഇനി ഉണങ്ങാൻ പറ്റത്തില്ല കാരണം മഴ ആയില്ലേ
ഉം യ്യോ നല്ല മഴയാ
ഇവിടെ സൂപ്പറ് മഴയാ
ഇന്നിപ്പ ഇച്ചിരി ഇതായിട്ട് നിക്കുവാ ഇനി രാത്രി എങ്ങനാണെന്ന് അറിയണം രാത്രി എന്താ അവസ്ഥയെന്ന് ഇനി അറിയാൻ പറ്റത്തില്ല
അതെ അതെ
ഉം അപ്പച്ചാറ് ഏഹ് ചേച്ചി ഏത് അച്ചാറാ ഏറ്റോം ഇഷ്ടം
ഞാൻ കേട്ടില്ല കോള് മാങ്ങാച്ചാറ കൂടുതൽ കൂട്ടുന്നെ നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടല്ല നാരങ്ങ അങ്ങനെള്ള അച്ചാറൊന്നും ഇഷ്ടല്ല
എനിക്ക് എല്ലാച്ചാറും ഭയങ്കര ഇഷ്ട ഉപ്പിലിട്ടത് ഇഷ്ട്ടവാണോ
ഉപ്പിലിട്ട് ഞാനാണെങ്കി തന്നെ ക്യാരറ്റ് ഇപ്പങ്ങനെ കോവക്കയ ട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കോവക്കയില്ലേ കോവക്ക കോവക്കയാണെങ്കി നമ്മള് ചെറു ചൂട് ചെറിയ ചൂട് വെള്ളം ഉം കൊറച്ച് വിനാഗരി ഒഴിക്കണം ന്നിട്ട് നമ്മള് പച്ചമുളകില്ലേ പച്ചമോളകും കീറി ഇടണം നമ്മള് ഇല്ലേ നമ്മള് കടൽ തീരത്തൊക്കെ പോകുമ്പം നമ്മള് വാങ്ങത്തില്ലേ ഉപ്പിലിട്ട വാങ്ങത്തില്ലേ അതേ ടേസ്റ്റ് കിട്ടും ഇചാര ഉ
ഈ കോവക്ക ഉപ്പിലിട്ടത് ഞാൻ ഇതുവരെ കഴിച് ച്ചിട്ടില്ല
ആ കോവയ്ക്ക കോവയ്ക്ക ഉപ്പിലിടും ക്യാരറ്റ് മാങ്ങ ആ ഒണ്ട് നമ്മളത് വിനാഗിരി ഇടുമ്പോളേ ചെറിയൊരു പുളി കിട്ടുന്നൊണ്ട്
ഞാൻ ഇതുവരെ കോവയ്ക്ക പക്ഷെ അത് ആലോചിക്കാ വയ്യ ഉപ്പിലിട്ടത്
ആഹ് അത് ഇവിടെ ഒണ്ടാക്കി വെച്ചിട്ടുണ്ട്
ഇത് കഴിച്ചു നോക്കിയോ
ആഹ് ഇണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടവാ പിള്ളേര് തന്നെ കഴിക്കും പിള്ളേർക്കാ ഇഷ്ടം
ഓ ഇവിടെ ന്നിട്ട ഇവടെ മ
ഈ ക്യാ നമുക്ക് ചിലപ്പം ക്യാര ഇപ്പ ക്യറ്റ് വാങ്ങുമ്പം കാരറ്റ് ഒത്തിരി കൊള്ളാത്തത് കാണത്തില്ലേ ചിലപ്പോ അന്നേരം അത് ഞാന് മൊത്തം അരിഞ്ഞ് ഉപ്പ ഇ ഇതുപോലെ ശകലം വിനഗരിയും കുറച്ച് നല്ല ഒരുമാതി നല്ല ചൂട് കാരണം വാ ചൂടുവെള്ളം ചൂടള്ള പിന്നെ ഉപ്പ് പച്ചമുളക് അത് ഇട്ട് വെക്കും ഉപ്പ് ഇട്ട് വെക്കും മ് നരശ നല്ല ഉപ്പ് വേണം കേട്ടോ
റ്റും ആ പാവക്കയും മാങ്ങയും പാവ
ആ കഴിച്ചൊക്കെ ഇട് അതൊക്കെ കുട് കഴിച്ചിട്ടില്ലയോ കഴിച്ചൊക്കെ ഉപ്പിലിട്ടാ കഴിച്ചിട്ടില്ലേ
എനിക്കിഷ്ടവല്ല
ആഹ്
എനിക്ക് പക്ഷേ കോവയ്ക്ക തിന്നനോന്ന്ണ്ട് ഞാന്ങ്ങനെ കൊറെ റീല് കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ ടേസ്റ്റന്ന്
അത് ആ അത് യൂട്യൂബിൽ കണ്ട യൂട്യൂബിൽ കണ്ടതാ ആ അങ്ങനെണ്ട അങ്ങനെ ശരിക്കും പർഞ്ഞാ ഉണ്ടാക്കിയത് അത് പൊട്ടു പോവേക്ക് വേണം നമ്മള് ഒത് ത്തിരി വിളഞ്ഞാവല് പയ്‌ത്തതും ആവര്ത് പൊട്ട് കോവയ്ക്കുണ്ടല്ലോ തീരെ പൊട്ട് കോവയ്ക്ക അത് അത് നല്ലതായിരിക്കും ഇപ്പൊ കണ്ടില്ല മുന്തിരിങ്ങൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ടോ മുന്തി മുന്തിരിങ്ങ കഴിഞ്ഞോസം ഞാൻ ഇതുപോലെ ചെയ്ത പച്ച മുന്തിരിയും കിട്ടിയപ്പളെ ഉപ്പും മുളക് പൊടി ഇട്ട് കഴിച് സൂപ്പറാ ടേസ്റ്റ ഉം
ചെന്നപ്പം നമ്മളാരും ഇരുമ്പം പുളി അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ വീട്ടിലൊക്കെ ഉള്ളത് കൊണ്ട്
ആ അത് കഴിച്ചയ്‌ഞാ പറയും ബ്ലഡ് ഇണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളാ കൂടുതല് കഴിക്കത്തില്ല.
ആ അപ്പൊ നമ്മൾ ആരും ഉപയോഗിക്കാതെ യൂസ് ചെയ്യാണ്ടൊക്കെ ഇട്ടിരിക്കുവായിരുന്നേ അപ്പൊ അമ്മ വീട്ട് ചെന്നപ്പോ മാങ്ങ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനൊരു അത് എടുത്ത് കഴിച്ചു നോക്കി. ഇയ്യോ നല്ല ടേസ് ച്ച്ണ്ടായിരുന്നേ എന്നിട്ട് ഞങ്ങടെ ഞങ്ങടെ വീട്ടില് അപ്പ ഇങ്ങനെ ഇത് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ വന്നപ്പോഴത്തേക്കും വെട്ടിക്കളഞ്ഞായിരുന്നു, എന്നിട്ട് ഞങ്ങളിപ്പോ വേറൊണ്ണം പിടിച്ച് ഇന്നലെ മിൻഞ്ഞാന്ന് അത് പിടിച്ച് പൂവിട്ട്. ങ്ങളപ്പർ ത്തെ വീട്ടീന്ന് എടുത്തിട്ട് ഇട്ട് വന്നിട്ട് ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ഒണ്ടായിരുന്നു
അത് അത് നല്ലച്ചേ പറഞ്ഞ ഏ സാധനം പൊട്ടികെ പറിക്കണം ഒത്തിരി വെളഞ്ഞാ കൊള്ളത്തില്ല ഒരുമാതിരി പൊട്ടില വർക്കാെങ്കിൽ ഇവിടൊണെങ്കിൽ അതും ഉണക്കി വച്ചിട്ടുണ്ട് പക്ഷെ അച്ചാർ ഇടാൻ കുറച്ച ദിവസം കൊണ്ട് വിചാരിക്ക അച്ചാർണോന്ന് പക്ഷെ നടക്കുന്നില്ല
എന്ത്പാ ഇര്മ്പൻപുളിയാ
എ ഇപ്പം പറഞ്ഞ സ പുളി ഇരുമ്പംപുളി അത് അമ്മ ഏറെ കിട്ടിയപ്പോം ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കി വച്ചിട്ടുണ്ട് ഒണക്കി വെച്ച് കഴിഞ്ഞാനമുക്ക് എത്ര വർഷ മണ് ഉപയോ
അത് ഉണക്കു അല്ലേ
ആ അതും ഒണക്കും ചാമ്പയ്ക്ക ഇല്ലേ ചാമ്പയ്ക്ക അത് ഒണക്കീട്ട് നമ്മക്ക് ഒരുമാതിരി ഇതാക്കി വേൽത്തെച്ച് ഒണക്കീട്ട് നമുക്ക് അച്ചാറിടാൻ സൂപ്പറാ ആ ചാമ്പക്കേം ഒണക്കും ചെറിയൊരു വാ ഇതായി കഴിഞ്ഞാ അത് പ്രത് ചെയ്യാന്
ഉം എന്തായാലും ഒന്ന് ട്രൈ ചെയ് നോക്കണം
അതുപോെലെ ഞാനാണെങ്കി ഈ വട്ടമാണെങ്കിലേ ആ ഇങ്ങനെ വെ വെയിൽ ഒത്തിരി ആയോണ്ട് പല കാര്യങ്ങളും വെയ്ല ച്ചെ ഒണക്കിട്ട് ചെയ്ത് അതുപോലെ ഇല്ല നമ്മളല്ല പാളന്തോടം പഴമില്ലേ
ഉം
അത് ഇതുപോലെ ഏ ഒണക്കി സൂക്ഷി ഒണ ഇ ഞാൻ വെച്ച് നമ്മളെ ഏ അത് നല്ല പഴുത്ത പഴം ഉം നല്ല കീ നമ്മള് ന നീള ത്ത് കീറീട്ടേ നമ്മള് കഴിക്ക്ണ പ്ലേറ്റ്ണ്ടലെ പ്ലേറ്റിനകത്താണെങ്കി നമ്മള് നെയ്യ് ഒഴിച്ച് നെയ നെയ്യ് ഒഴിച്ചിട്ട് അതിന് മെണങ്കി പറക്കി പറക്കി വെച്ച് അടുക്കി വെച്ച് നിരത്തിയേ വെച്ച് വേയ്ത്ത്ട്ട് ഒണക്കണം രണ്ട് ദിവസാണങ്ങികയ്മ്പേത്തിനത് ഒണങ്ങും അന്നിട്ട് കഴിക്കാൻള്ള നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർഡ്രോണായി കയ്ഞ്ഞ് ഏയ്യ് അള്ള നല്ല ടേസ്റ്റാ ചെല നമ്മള്ല്ലേ ഏ ഫ്രൂട്സ് ഒക്കെ ആണെങ്കി കഴിക്കത്തില്ലയോ ഒണക്കി അത് കഴിക്കത്തില്ലേ വാങ്ങിച്ച് അതുപോലെ രിക്കും
ഉം ശരിയങ്കി
ശരി